ആഹ് ഹലോ ആഹ് കേൾക്കുന്നുണ്ട്.
കക്ഷണം കഴിച്ചാ?
കഴച്ച് കഴച്
ന്നെന്താ രാത്രിക്ക് രാത്രിക്ക് എന്താ?
രാത്രിക് ചപ്പാത്തി
ആഹ് ഇബഡി അതന്നയാ
ആഹാ ആഹ് ആഹ്
ചപ്പാത്തിയും മുട്ടക്കറിയും
ആഹ് അതാ ചപ്പാത്തി മുട്ടക്കറിയിണ്ട് ആഹ്
ഉം
മഴ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ ഓഹ് ആഹ് മഴ തന്നായിരുന്നു ഇവിടെയും
ഉം പൊറത്തെറങ്ങാൻ പറ്റില്ല മഴണ്ടങ്കി
ആഹ് അത് നമ്മുടെ അത് തന്നായിര്ന്ന്
ഉം പിന്നെ എന്താ കുട്ട്യാളോ?
കുട്ടികളൊക്കെ അവരവര ജോലിതിരക്കി പോയി
അതെ
ദൂരൊക്കെ അവര്
ആഹ് ആഹ് അപ്പൊ പിന്നെ കുട്ടികൾക്ക് റെഡി ആക്കി വെക്കണ്ടല്ലോ അല്ലേ?
ആഹ് എന്നാലും ഒരാൾ കൂടെണ്ട് ഒരാൾ വ്ടെണ്ട് മറ്റൊരൊക്കെ ദൂരെ ദൂര അഹ്
ആഹ് ആഹ് ആൺകുട്ടിലെ പിന്നെ
ആഹ്
ഇവിടെ മോൻ ഒരാളുണ്ട് അവൻ ഭക്ഷണം കഴിക്കാണ്ട് കെടക്വാ ഛർദ്ദിച്ചിട്ടേ ഇനിപ്പോ സ്കൂളന്ന് ണ്ട് കഴിച്ചിട്ട് ഫുഡ് ഇതായതാണ് തോന്നുന്നു ആഹ് ഇനിയിപ്പോതെന്താ ഡൈജഷ പ്രബ് പനററഞ്ഞട്ട എന്താ പറയാ ദഹനത്തിന്റെ ദഹനത്തിന്റെ പ്രശ്ന ട്ട് ഇനിയിപ്പോ അതെന്തേലും നോക്കണ ഇഞ്ചിനീരൊക്കെ കൊടുത്തു
ആഹ് ആഹ് ആ്ഹ്ആഹ് ഇഞ്ചിരൊക്കെ കൊറച്ചേ കൊടുക്കാവൂ.
ആഹ് അതാണ് പ്രശ്നം അത് ഒരുപാട് കൊടുക്കാനും പറ്റില്യ
ആഹ് ആഹ് കൂടുതലും കൊടുക്കരുത് അല്ല ഛർദിക്കുന്നെങ്കിലേ ഒത്തിരി ഛർദിക്കങ്ങ് പോകുന്നേ നല്ലത്
ആഹ് രണ്ട് തവണ ഛർദ്ദിച്ചു
ആഹ് എന്നിട്ട് ഈ ഡോക്ടർമാർ പറയുന്നത് അങ്ങനാ ഈ നമ്മൾ എന്തെങ്കിലും ആഹാരം കഴിച്ച് അമ്മ് ക്ക് ദഹിക്കാതെ വന്നാലേ ച്ചർദ്ദിക്കാൻ തൊടങ്ങിയാ കൊറെ വയറ്റ കെടങ്ങുന്ന എല്ലാം ഛർദിച്ചിങ് പോന്നത് നല്ലതായിരിക്കും. ആഹ് പോകുന്നത് ന നല്ലതായിരികും പറഞങ്കിലും അമ്മള് പിന്നെത്തിരി വെള്ളൊവൊക്കെ കൊട് തോക്കായന്ത്
ആഹ് കെടക്ക വിളിച്ചാൻ നീക്കണില്ലേ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു വാശി പിടിച്ച് കെടക്ക. ഇനിയിപ്പോ കൊറച്ച് വെള്ളം എന്തെലും കൊടുത്ത് അങ്ങനെ ഭക്ഷണം കഴിക്കല് കണക്കന്നെ ഉം
കാപ്പിപ്പൊടി എങ്ങണ ഉണ്ടെങ്കിൽ ഇച്ചിരി കാപ്പിപ്പൊടി ഇട്ട് കാപ്പി പോലെ ഇട്ട്കൊട് കാപ്പിയെ കാപ്പി ആഹ് അല്ല തേയില ചെന്നാ പിന്നെ തേയിലേ പാലിന്റതൊക്കെചെന്നാ പിന്നേം ശര്ദിക്കും പാലിന്റെ അംശ് ശോ ക്കെ ചെന്നാലേ ശർദിക്കുമ്പോ പാലിന്റെ അംശം ചെന്ന വീണ്ടും ഛർദ്ദിക്കും
ഉം ഉം അതെ പാല് അല്ലെങ്കിലും പാല് നന്നല്ല അത് ഭയങ്കര കട്ടിയായി കെടക്കും വയറിന്റെ ഉള്ളിലേ
ആഹ് ആ ഹ് ആഹ് അല്ല ഇങ്ങനെയുള്ള പ്രോബ്ലം ണ്ടെങ്കിൽ അത് ചെന്നാ വീണ്ടും വീണ്ടും ശ ദി ക്കുംനമ്മൾ കഞ്ഞിയടെ വെള്ളമോ കഞ്ഞി പോലെ ആക്കി കൊടുക്കാഞ്ഞെ എന്താ?
കഞ്ഞി ടെ വെള്ളം കൊടുത്താ ചെക്കൻ കുടിക്കണില്ലേ അതാണ് പ്രശ്നേ അവനതൊന്നും പറ്റില്ല വാശി പിടിക്ക അലറി കരയ്യാ അവന് പറ്റണത് മാത്രേ കൊടുക്കാൻ പ റ്റു അല്ലെങ്കി കഴിക്കില്ല അങ്ങനൊക്കെണ് കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല പ്പൊ ഇന്നലെ മുതലാണ് പക്ഷെ ഇന്നത്തേക്കാണ് ഇപ്പ നല്ലോണ്മായത് ഇനിപ്പ നാളെ ആ ഞാനിപ്പ ഈ ഭക്ഷണത്തിന്റെ എന്തെങ്കിലു ആണെങ്കി ശെരിയാവലുണ്ട് ഇവന് അങ്ങനെ പറ്റാത്തത് കഴിച്ച ചെ ലപ്പോ ങ്ങനെ ഇണ്ടാവല്ണ്ട്
അല്ല ഇപ്പൊ ഒണ്ട് ഈ പനിയുടെ കൂടെ ഛർദിലും ലൂസ് മോഷനു ഒക്കെ ഒണ്ട് അതുകൊണ്ട് ഡോക്ടറെം കാണിക്കണം നാളെ ഇന്നിപ്പ ഇച്ചിരി കഞ്ഞിയായിരുന്നു നല്ലോണ്ണം പിന്ന ഇച്ചിരി ചോറെടുത്ത് കുക്കറിനകത്തിട്ട് ഒന്നൂടൊന്ന് വേവിക്കണം ഒന്നൂടന്ന് ഒരു വീസില് വരുന്ന വരെ വേവിച്ചിട്ടെ ഉപ്പും വെള്ള ആ ആഹ് നല്ല നല്ലതായിട്ടങ്ങ് വേവണം ഇത്തിരി ചോറും ഇത്തിരി വെള്ളവും ശകലം ഉപ്പും കൂടിട്ടെ
ഉം
ഒന്നര ഒരടി അങ്ങടിക്കണം ഒരു വിസില് വരുന്നത് ആ മിക്സിൽ മിക്സി ലല്ല കുക്കറിനകത്തിട്ട്
ആഹ് അല്ല നല്ലോണം ഒടച്ചു കൊടുത്താലും മതിലേ മിക്സിൽ ഒന്നും അടിക്കണ്ട കൈയ് കൊണ്ട് ഒടച്ച് കൊടുത്താലും പോരെ
മിക്സില് അല്ല കുക്കറിനകത്ത് ഒരടി അടിക്കുമ്പോ ഈ കഞ്ഞിക്ക് ചൂടും കിട്ടും ആന്നാ ഓം അവനെ നല്ലോണ്ണം കുടിക്കേം ചെയ്യാം ഇല്ല വയറ്റ് ചെന്ന് എല്ലാം വായു എളകി കെ ടക്കുന്നയല്ലേ അന്നേര അതൊന്ന് അടങ്ങേചെയ്യും ഇതിപ്പോ ഇഞ്ചി നീരൊക്കെ ചെന്നപ്പോഴ ത്തേക്ക് വയറ് വിശന്നിരിക്കു ആയിരിക്കും
ആഹ് കട്ടൻ ചായേല്
ആഹ് അതൊക്കെ നല്ലതായിരി ക്കാം നമ്മള് പണ്ടൊക്കെ അങ്ങനെ പണ്ടുള്ളവരൊക്കെ അങ്ങനെയക്കെ ചെയ്യും പക്ഷെ ഇപ്പ ഉള്ള പിള്ളേർക്കതൊ ന്നും ശരിയാവത്
ഇല്ല ഇത് പിന്നും ക കഴിക്കുന്നുണ്ട് കൊറച്ചെങ്കിലും കാപ്പിയ ചായയൊക്കെ കുടിക്കും അതൊക്കിഷ്ടാ
ച്ചിരി ഒരു തവി ചോറ് കഞ്ഞി കുക്കറിനകത്തിട്ടേ
ആഹ്
ഒന്നുടെ വെള്ളം ഒഴിച്ചു ഉപ്പ് ഒഴിച്ച് ഒന്നൂടൊ ന്ന് ഒരു ന്നെ വിസില് വരുന്നത് വരെ അടിച്ചിട്ട് തണുപ്പിച്ചെടുത്ത് കൊടുത്തു നോക്ക് അന്നേരം അത് വൈറ്റി പിടിക്കും കൊറച്ച് കൊടുക്കണം അര ഗ്ലാസ് ആ തോനെ കൊടുത്ത ശർദിക്കുന്ന പിള്ളാർക്ക് തോനെ കൊടുത്ത എല്ലാം കുടിങ്ങി ഴിക്കും നമ്മൾ ഇന്നിം കൊടുക്കുമ്പോ വെള്ളം കൂടി ട്ട് അതുപോലെ ആദ്യമേ കഞ്ഞിവെള്ള ത്തിരി ഉപ്പിട്ട് ആ അതീന്ന് വ രുന്ന വെള്ളവില്ലേ അത് അര ഗ്ലാസ് ഉപ്പിട്ട് കൊടുക്കണം പിന്നെ ഇച്ചിരി കൂടെ കൂടുതല് ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിയുമ്പോ ഇത്തി രൂടെ കൊടുക്കണം ആ വെള്ളം കൂടുതല ഒന്ന് വറ്റ് കൊറവായിട്ട് കൂടുതലായിട്ട് ചെന്നാ വയറ്റിലത് പിടിക്കണം എന്ന് വെച്ചാ വയറി ഇങ്ങനെല്ല ക കടകല്ലേ നമ്മ കൂടുത ലും വെള്ളം ചെന്ന കഴിഞ്ഞാല് അതെല്ലാം കൂടി ടുത്ത് തെല്ലും
ഇപ്പ തന്നെ രണ്ട തവണ ഛർദി ഒരുപാട് ഛർദിച്ച കഴിഞ്ഞാ വെയ്യാണ്ടും ചെയ്യ അതാ പ്രശ്
പിന്നെ പിന്നെ ഇത് ഇനി ഇത് ചെയ്താൽ മതി ആ കഞ്ഞള്ള ഒരു കാൽ ക്ലാസ് എന്ന വെച്ചാ ഒരു മൂന്ന് സ്പൂൺ അങ്ങണം മതി അത് കൊടുക്കണം പിന്നെ ഒരു അഞ്ച മിനിറ്റ് കഴിയമ്പം വീണ്ടും ഒരു
എന്നിട്ട് കുറവില്ലെങ്കിൽ മാത്രം കൊണ്ടു പോയാൽ മതില്ലേ
ഓ അത് അങ്ങനെ കൊടുത്ത നോക്കണ അത് അങ്ങനെ കൊടുത്ത നോക്കും അല നേരം വിളുക്കണ്ടേ
അതണേ ഇന്നയിപ്പോനാളെ സ്കൂള ഇില്ല അതാണ് ആ അടുത്ത് ഇണ്ട് അടുത്തുണ്ട് പക്ഷെ എന്താ
ആ കഞ്ഞി എന്തായാലും കൊടുത്തു നോക്ക് കഞ്ഞി എന്തായാലും കൊടുത്തു നോക്ക് കഞ്ഞിയേ
ശരിയാവും ഇടക്ക് അങ്ങനെ ഉണ്ടാവലുണ്ട്
എല്ലാം അങ്ങ് പോയെങ്കിലേ വൈറ്റിൽ കിടന്ന് എല്ലാം അങ്ങ് പോയെങ്കിൽ ആന്ന കഞ്ഞി ഇച്ചിരി ഇച്ചിരി കഞ്ഞി ചെല്ലുമ്പഴ പിന്നെ ഇച്ചിരി കൂടെ ഒന്ന് ഉടച്ചു വാരി ചോറി കൂടെ ഒന്ന് ഉടച്ചു വരി ആ കഞ്ഞിക്ക തന്നെന്ന് ഒടച്ചു വാരിയേ
ആഹ് പിന്നെ അതേപോലെ ഈ ഇതില്ലേ മോര് കറിയൊക്കെ സ്കൂളന്ന് കിട്ടൂലോ അതൊന്നും അവന് പറ്റില്ല ആ മോര് മോര് ആഹ്
ഞങ്ങളവിടെ അവിടെ ഈ അടുത്തൊരു കൊച്ച മോര് കറി കൊണ്ടുപോയി അവ അവിടെ വച്ച ശഛർദ്ദിച്ചക്കെ പറയുന്നായിട്ട് അത ഈ തണുപ്പും പിടിച്ച പിള്ളേർക്ക് ആഹ് ആഹ് ആഹ് ആഹ് അതെന്ന് പറഞ്ഞാ അമ്മ
ചിലതേ പറ്റൂവേ
പാട്ടത്തോൾ അന്നേരം നമ്മളന്ന് പറഞ്ഞാൽ അത് ചെയ്യേണ്ടേന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റാത്തത് കൊടുക്കരുത് അത്രയേ ഉള്ളു അല്ല ജി എന്ന് പറയുന്ന സംഭവം ഏതിനാാണ് അലർജി ഉള്ളത് അത്
നമ്മള് നോക്കും പക്ഷെ സ്കൂളിൽ പോയ ടീച്ചർമാർക്കൊന്നും ഇപ്പോ അതറിയില്ലല്ലോ
അറിയത്തില്ല
അവര് ചോറ് വിളമ്പുമ്പോപ്പം കൂട്ടാനും വിളമ്പും എന്നാ ഇവനോട് പറയാൻ പറഞ്ഞ ഇവൻ കേൾക്കണൂല്ല നിനക്ക് വേണ്ടാ ത് വേണ്ടന്ന് പറയി എന്ന് പറഞ്ഞാ അത് കേൾക്കൂല്ല ഇനിയിപ്പോ ചോറ് കൊടുത്ത വിടണം അല്ലെങ്കിൽ കൂട്ടാനെങ്കിലും കൊടുത്ത വിടുക
കറി കൊടുത്ത് വിടണം കറി കൊടുത്ത് വിടണം അവര് ഞങ്ങൾ അപ്പുറത്തെ കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ കറി കൊണ്ടുപോവും
ഉം പിന്നെപ്പോ നമ്മള് പഠിക്കണ പോലെ കഞ്ഞി ഇന്തോന്നും അല്ലല്ലോ ചോറാണ്
ആഹ് ആഹ് കറി കൊണ്ട് പോവും എന്നിട്ട് അവര് ചോറ് മേടിച്ച് ആ അത് ആട്ട് തിന്നു ആഹ്
പിന്നെ എന്താന്ന് വെച്ചാൽ സ്കൂളിൽ ചുടുക്കനെ കിട്ടും നമ്മൾ ഈ രാവിലെ കൊണ്ടോയ ഉച്ച ആക്പോളേക്ക് അത് ആറും സ്കൂളിലാവുമ്പോൾ ചുടുന്നന്നെ ചോറ് കിട്ടും മതിച്ച്
ആഹ് ആഹ് ആഹ് ആ അത് തന്നെ അത് തന്നെ ന നല്ല അല്ല നല്ലല്ലേ അവര് കൊടുക്കുന്നതൊക്കെ നല്ലല്
ഓ ഇപ്പൊ ആഴ്ചൽ ഒരു ദിവസം ബിരിയാണി ബുധനാഴ്ചപ്പ മുട്ട ബിരിയാണി
ആഹ്
അതുപോലെ ഇപ്പോ കഴിഞ്ഞ ആഴ്ചൽ ഒരു ദിവസം റൈസ് ഇതില്ല നമ്മളുടെ എന്താന്ന് പറയാ ചോറും ആഹ് നെയ്ച്ചോറും
ആഹ് ആഹ് ആഹ് ആ
അങ്ങനെയൊക്ക കൊടുത്തിരിക്കുന്നു നമ്മളൊക്ക പഠിക്കുമ്പോ അങ്ങനൊന്നും ഇല്ലല്ലോ
ഓ ഇല്ല ഉണ്ടെങ്കി ഉണ്ട് വീട്ടിൽ തന്നെ ഉണ്ടെങ്കി ഉണ്ടല്ലെങ്കി ഇല്ല അങ്ങനെ തന്നായിരുന്ന്
ക്ക് പോഷകാഹാരം കൊടുക്കണം എന്നല്ലേ ഗവൺമെന്റ്
ആഹ് ആഹ് ആഹ് ആഹ് ആ ആഹ് അതാ പറഞ്ഞ നല്ല കാര്യവ നല്ല കാര്യവൊക്കെ തന്ന പിള്ളാരെല്ലാം പോവയും ചെയ്യും അല്ല പോകാതാര് പോകാതിപ്പോ ആരും ഇരിക്കത്തില്ല പണ്ടത്തെ ഞങ്ങളെക്കെ കാലഘട്ടത്തിലാണ കണക്കല്ലല്ലോ
നമ്മുടെ കാലം പോലെ ഒന്നല്ലാന്നെ ഇപ്പഴത്തെ കുട്ടികൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട് മറ്റെതില്ലേ എന്താ പറയാ യാ മറ്റ എന്താ പറയാ വ്യാഴാഴ്ച വ്യാഴാഴ്ചയും ചൊവ്വാഴ്ചയും പാലും കൊടുക്കും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് വ്യാഴവും ചൊവ്വയും ആഹ് ആഹ് അതല്ല ഇന്നത്തെ പത്രത്തിൽ കിടക്കുന്ന കണ്ട് പാലിന് വില കൂടുതല് മുട്ടക്കും വില കൂടുതല് ആഹ് അതുകൊണ്ട് തൽക്കാലം അത് ആഹ് ഉപേക്ഷിക്കേണ്ടി വരും അന്നേരവൊക്കെ ഇന്നത്തെ പത് ത്രത്തി കെടക്കുന്നകണ്ട് സർക്കാര് അവർക്ക് കൊടുക്കുന്ന ഫണ്ട് കുറവാ അത് കൂട്ടി കൊടുത്തില്ലെങ്കി ഇത് നിർത്തണ നിർ ത്തേണ്ടി വരുവന്നെക്ക ഇന്ന് പത്രത്തി കിടക്കുന്ന് ആഹ് ആഹ് ആഹ്
കാരണം പൈസ യും വേണ്ടേ ടീച്ചർമാരെല്ലാവരും പിരിവൊക്കെ എടുത്ത് അങ്ങനെയൊക്കെയാണ് ചില സമയം ഇവിടെയൊക്കെ ഈ സ്കൂളിലൊക്കെ ചെയ്തിരുന്നത്
ആഹ് ആഹ്
അപ്പൊ അവരുടെ കയ്യിൽ നിന്നും പോകുമ്പോ അവർക്കും ഇണ്ടാവില്ലേ ഉം മറ്റതൊരു തുക കിട് കിട്ടുമ്പോ അയിന്ന് ഇടുക്കുകയാണ വെച്ചാ അത് അറിയില്ല
ആഹ് അറിയത്തില്ല ആഹ് ആഹ് ആഹ്
ല്ല ഒറങ്ങാ
ഉറങ്ങുന്നത് ആ പത്തര പതിനൊന്ന് മണിയൊക്കെ ആവും ടി വി കണ്ടോണ്ട് പിള്ളാര് വരെ ടി വി കണ്ടോണ്ടിരിക്കുവ അവര് സുഖമായിട്ട് നാളെ പോകണ്ടല്ലോ എന്നിട്ട് രാവിലെ എഴുന്നേക്കുന്നത് ഒമ്പത് മണിക്കായിരിക്കും ഒമ്പത് മണിക്ക് ആയിരിക്കും
ഞായറാഴ്ച എല്ലാവർക്കും സന്തോഷവ പോകണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ആന്ന് ആന്ന് അല്ലെ ഇവിടത്ത പിന്നെ മോളെ വെച്ചാണെങ്കി ഈ സ്കൂൾ ഇല്ലാത്ത ദിവസാണെങ്കിലെ വലിയ ഹാപ്പി ആയിട്ട് എണീറ്റ് ഇങ്ങ് വരും രാവിലെ എണീറ്റ് വരും ഇന്നൊക് ക്ക രാവിലെ എഴുന്നേറ്റ് വന്ന് കുത്തി അടുക്കളെ കുത്തിഇരുന്നങ്ങ് പാട്ടും ബഹളവും ഒക്കെ കേട്ടാ പക്ഷെ പക്ഷെ ഈ സ്കൂൾ ഉള്ള ദിവസങ്ങളിലെ വിളിച്ച് എടുത്ത് കുത്തിയിരുത്തണം അവനെ എന്നാലും അവൻ പിന്നെ പറയും ഒരു മിനിറ്റ് കൂടെ ജസ്റ്റ് ഒരു മിനിറ്റൂടെ ഉറങ്ങീട്ട് വരട്ടെന്ന്
ആഹ് അത് സ്ഥിരം പരിപാടിയ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് പറയല് ആഹ്
പിന്നെ പിന്നെ വേറെ എന്തോണ്ട് വിശേഷം വീട്ടില് അമ്മയൊക്കെ ഉണ്ടാ
ആ അമ്മയുണ്ട് അച്ഛനുണ്ട്
ആഹ് ആഹ് ആഹ് ശരി എങ്കി പിന്നെ ഞാൻ വിളിക്കാം ഏ
ഓ ശരി ശരി